കേക്കാമോ ആ കഴിച്ച കഴിഞ്ഞോ
ആഹ കഴിച്ച കഴിഞ്ഞ ഇരുന്നേറ്റതേ ഉള്ളൂ
കേറണായിരിക്കും അല്ലേ
അങ്ങനെ സമയം ഒന്നുമില്ല
ആ എന്നാലും കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം മമ് ഇന്നു എന്തായിരുന്നുസ്പെഷ്യലൊക്കെ
സ്പെഷ്യൽ ഒന്നുമില്ല അവിയലായിരുന്നു
ആ
ആ ഇല്ല അവിയല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ
ആ അങ്ങനെ ഒരു കറിയൊക്കെ കൂട്ടി കഴിക്കുവോ
ആ എനിക്ക് എന്തായാലും മതി അങ്ങനെ അവിയലും അങ്ങനെ കൂട്ടാറൊന്നുല്ല ഞാൻ പിന്നെ അങ്ങനെ പച്ചക്കറി അധികം കഴികില്ല സത്യത്തിൽ എനിക്കിഷ്ട ഇല്ല
എനിക്ക് എന്തേലും ചാറില്ലെങ്കിൽ എരിവുള്ള ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് അച്ചാർ വേണം
ആണല്ലേ എനിക്ക് അങ്ങനെ ഒന്നും പ്രശ്ന ഇല്ല
ആ അയ്യോ അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കുന്നത നല്ലത് എന്റെ മാൾക്കൊക്കെ ഇപ്പോഴേ ഭയങ്കര ഡിമാൻഡും കാര്യങ്ങളുവാ
ആണല്ലേ
ഉം അവക്ക് ചാറ് വേണം ഒന്നെങ്കിൽ മീൻകറിയുടെ ചാറ് വേണം കോഴിക്കറിയുടെ വേണം അല്ലെങ്കിൽ സാമ്പാറിന്റെ ഉം
ചാറുകറി ഉണ്ട്
ഉണ്ട് ഉണ്ട് ഉണ്ട് ആ ഇവിടെ പിന്നെ എല്ലാം അങ്ങനെ നിർബന്ധം നിർബന്ധം അല്ല എന്നാലും വെക്കും എന്നും ഉ മീൻ ഒന്നും ഇല്ലാതെ ഇവര്‍ക്ക്‌ ആർക്കും ചോറ് ഇറങ്ങത്തില്ല എനിക്കങ്ങനെ ഒന്നുമില്ല നിർബന്ധമൊന്നുമില്ല ട്ടോ എനിക്ക് കൂടുതലും പച്ചക്കറിയ പച്ചക്കറിയ ഇഷ്ടം ഉം പിന്നെ ആ പിന്നെ ഞങ്ങളൊക്കെ ഡൈ കൂട്ടുകാരൊക്കെ ആയിരുന്നല്ലോ അപ്പൊ ആ ആണല്ലോ അപ്പൊ അതുകൊണ്ട് ആ പിന്നെ എനിക്ക് വണ്ണം ഉണ്ടല്ലോ
ആണോ നേരത്തത്തേക്കാട്ടിലും വണ്ണം ഇണ്ടോ
നേരത്തത്തേക്കാലോ അതെനിക്ക് അങ്ങനെ പറയൻ അറിയത്തില്ല പക്ഷെ എനിക്ക് ഇപ്പം ഇല്ലില്ല പിന്നെ എനിക്ക് എനിക്ക് നേരത്തെതിനെ അപേക്ഷിച്ച് എനിക്ക് മുഖത്തൊക്കെ നല്ല മാറ്റമുണ്ട് ആ സ അവിട കല്യാണ ത്തിന് അന്ന് വന്നപ്പോ എന്നെ കണ്ടില്ലായിരുന്നോ.
എന്ന വല്യാ കുഴപ്പില്ലായിന്നോ നമ്മള് ആ കണ്ട രീതിയിൽ തന്നെ
ആ ഇല്ല സ അവിട കല്യാണം കഴിഞ്ഞ് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് എന്റെ. കല്യാ രണ്ട് വർഷം കഴിഞ്ഞിട്ട് അവര്. എന്റെ ഇരുപ പത്രണ്ടിലല്ലായിന്നോ. അവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം അഞ്ചു വർഷ ആയ.
ആ ഇ സെപ്റ്റംബർ ആവുമ്പത്തേക്കും ആറുവർഷം ആകുന്നു. അതെ അതെ.
ആറായി ആറായി.
ആ
ഉം പിന്നെ മഴയുണ്ടോ?
ആ മഴ ഇന തുള്ളി തുള്ളി നിക്കുന്ന ഇവിടെ രാവിലെ കറണ്ടല്ലായിന്നേ.
ആ ഹ.
ആ ഇല്ല. കിടക്കുന്നതൊക്കെ ആണല്ലേ. ഒ ഇപ്പൊ ഈ രണ്ട് മണി.
ഞങ്ങക്ക് ദെ ഇപ്പ വന്നേ ഉള്ളൂ ഒരു ഒരു അഞ്ച് മിനിറ്റ് ആയി കാണത്തില്ല.
ആ ഇപ്പ വരുവായിരിക്കും അറിയില്ല.
വരുവായിരിക്കും ഇവിടെ മരം. കാരണം നല്ലതാ ഒരു കണക്കിന്. കാരണം നമ്മളീ രാത്രിയിലൊക്കെ എത്ര തണു പ്പാന്ന് പറഞ്ഞല്ല് ഒരു രക്ഷയില്ല ഉറങ്ങാൻ പറ്റത്തില്ല. ആ എനിക്ക് മഴയാ തണുത്ത് വിറച്ച് പൊതച്ച് കിടന്നാലും ഒരു ഫാൻ വേണം.
ആ ഫാൻ വേണം. അനാന്ന് ആണല്ലേ വേറെനാ വിശേഷം.
ഉം അമ്മക്ക് കൊറവൊണ്ടോ
ആ അമ്മയ്ക്ക് കൊറവൊണ്ട്
ഉം ഇനിയിപ്പോരണ്ടു നിങ്ങളിങ്ങനെ നമ്മൾ പണ്ട് സ്കൂളിൽ പോന്നപോലെ ഇങ്ങനെ എണ്ണോ ഇനി മൂന്നുദിവസോടെ പോയാ മതി ജോലി-
അയ്യോ അങ്ങനെ എണ്ണിയെണ്ണി ഇരിക്കുന്നു മടിയാ ഒരു ദിവസം അവധി എടുക്കണെന്നൊ- ണ്ട് ആ ഇനി ഇതൊക്കെ ശമ്പള- കൊറയ്ക്കുന്നോണ്ടേ
ആഹ് മുടികട്ടിയ്താരുന്നോ മുടിയില്ലെ മുടി
ആഹ് ഞാൻ മൂടിക്കെട്ടിയ മു- ചാരും
ഊർജ്ജം ആ ഫോട്ടോക്കാത്ത് കാണത്തില്ല പക്ഷെ അങ്ങനെ മുഖം കാണുമ്പൊ തോന്നും
അത് ആ മുടിമുറിച്ചു അതിഞാചുമ്മ ഇതാക്കി മറ്റ്ഫോട്ടയാട്ടോ
ആഹ് വെറുതെ ഇട്ടഫോട്ടോ- ആഹ് ആ പിന്നെ ആ ചോറ്തെ കൊറച്ചു മുന്നെ കഴിച്ചതേ ള്ളു ഇന്ന് നേരത്തെ കഴിച്ച് അയെനിക്കെ ഈ എന്താ പറയുന്നെ എനിക്ക് കെഴ- ങ്ങില്ലെ കെഴങ്ങ് അതീ മെഴുക്കുവരട്ടി വെക്കുന്ന മെഴുക്കവരട്ടിന്ന് പറഞ്ഞ നമ്മളിങ്ങനെ ആ മൊളക്പൊടിയൊക്കെയിട്ട് ട്ടിട്ട് മെഴക്കരട്ടിവക്ക- ആ ഈ മഞ്ഞപ്പൊടി തന്നെ ഇട്ട് വെക്കുന്നതല്ല മസിലാപ്പൊടിയൊക്കെയിട്ട് വെക്കത്തില്ലെ ആ അങ്ങനെവെക്കുന്ന കിഴങ്ങ്മെഴുക്കുവരട്ടിഎനിക്ക് ഭയങ്കരിഷ്ടവാണ് ഞാൻതന്നെവെക്കുന്ന ഏറ്റൊഷ്- ആഹ് അപ്പ അത് ആ അതിപ്പൊ കൊറച്ച്മുന്ന- അമ്മ വന്നപ്പോ കൊറച്ച് കെഴങ്ങ് കൊണ്ട്ത്തന്നെ സബോളേം കെഴുങ്ങും കൂടെകൊണ്ട് ഇവിടെകൊണ്ട് വെ- ച്ച് ഞാൻ അപ്പ എനിക്കിങ്ങനി- മീങ്കറി ഇന്നലത്തെ എന്തോ എന്നാമീനാ മറ്റേ എന്ന തിരിയാൻ തിരിയാൻ മീങ്കറീം പിന്നെ അവക്ക് ഞാൻ രാവിലെ രണ്ടൂന്ന് ഇത് ഈ ചിക്കൻ എടുത്ത് ഗ്രീസറി വെച്ചിട്ടുണ്ടെ പീസ് അതവക്ക് വറുത്ത് കൊടുക്കാൻ വേണ്ടീട്ട് വർത്തേന്റെ അതും മാത്രെ ഒള്ളാരുന്ന് ആ പിന്നെ അതുകൊണ്ട് എനിക്ക് മടിയാരുന്നു കഴിക്കാൻ അപ്പൊ അമ്മ- കെഴങ്ങൊണ്ടന്നപ്പൊ ഞാനത് മെഴുക്കൂരട്ടിവെച്ചു അപ്പ കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉം
കൊച്ചിന് ചു കൊച്ചിന് ചോറ്കൊണ്ടോണോ
വേണ്ട വേണ്ട അവക്ക് അവടെ അംഗനവാടി ഇന്നെന്ന മൊട്ടബിരിയാണിയാന്ന് തോന്നുന്ന്
ആഹാ ഇപ്പഴും ഒണ്ടല്ലെ
ആഹ് ഒണ്ടൊണ്ട് അത് നിർത്തലാക്കീല്ല
ഇല്ലല്ലേ ആ ഇഞ്ഞ് നിർത്തലാക്കും ന്നൊക്കെ ഇങ്ങനെ പറയുന്നെ
ആഹ് അതെ ഞാനും കേട്ടായിരുന്നു പക്ഷെ നിർ ത്തി ഇല്ല ഇപ്പൊ അവർക്ക് അങ്ങനെ നിയമം വന്നിട്ടില്ലെന്ന് പറഞ്ഞേ ആഹ് വൻ വന്ന് കഴിയുമ്പോ നിർത്തുവായിരിക്കു അല്ലെങ്കി കഞ്ഞി രാവിലെ ഈ മറ്റേ ഈ റാഗിയില്ലേ
ആഹ്
കൊണ്ട് അടയോ ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുവേ അവര് പിന്നെ ഒരു ഗ്ലാസ് പാലും കൊടുക്കും എന്നും ചെല്ലുമ്പോ ഒരു അത് കഴിഞ്ഞാ പിന്നെ ഒന്നര ആവുമ്പം ഒരു മണി ഒന്നരയാവുമ്പം ഫുഡ് കൊടുക്കും ആഹ് എല്ലാരും കൂടി ഇരുന്ന് കഴിക്കുന്ന അ് കൊണ്ട് കഴിക്കും
കൊടുത്തു വിടണോ
ആ ഞാൻ ആദ്യയെക്കെ ഈ ചക്ക വറുത്തതും പിന്നെ ഈ മൂ റുക്കും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കും പിന്നെ അവര് പറഞ്ഞ അത് ഈ പിള്ളേരെ എല്ലാരും കൂടെ വഴക്കുണ്ടാക്കും അങ്ങോടും ഇങ്ങോട്ടും അപ്പ ആരും ഒന്നും കൊട് രണ്ട അവരവിടെ രാവിലത്തേം ഉച്ചക്ക ത്തേം ഒക്കെ ഉണ്ടാക്കുന്നന്ന് പറഞ്ഞു പിന്നെ ന നമ്മളെന്നാട്ക്കാനാ കൊണ്ട് കൊട് ത്ത് വിടാൻ പറ്റും എനിക്ക് പേടിയായിരുന്നു ഇവള് കഴിക്കോന്ന് അവിടുത്തെ ഫുഡേയ് അത് ആ പുള്ളിക്കാരി റേ റേഷനരി ഒന്നും കഴിക്കത്തില്ലേ അപ്പൊ ഞാന് ഓർ ത്ത് ആ ഇവിടെ എങ്ങാനും നമ്മക്ക് അരി തീർന്നു പോയി റേഷൻ എടുത്തിട്ട് ഇടേണ്ട സാഹചര്യം വന്നാലും പുള്ളിക്കാരിക്ക് സ ഇഷ്ടയില്ല ആഹ് അവള് കഴിക്കത്തില്ല അതുകൊണ്ട് ഞാൻ കൂടുതലും ആ എനിക്ക് പേടിയായിരുന്നേ അതുകൊണ്ടാ പിന്നെ അങ്ങനെ കൊടുത്തത്
ആണോ ആ ആ ആ
ഉം പിന്നീട് പിന്നെ ഇപ്പൊ കൊഴ ഇപ്പില്ലേ അവള് പിള്ളേ എല്ലാരൂടെ ആ ഇരുന്ന് കഴിക്കുമ്പളേ ആ ഞാൻ ഫസ്റ്റ് കഴിച് തീരും ആ എന്നൊക്കെ പറഞ്ഞു കഴിക്കും ഉം അയിനിപ്പ അറിയാം കല്യാണം എവിടം വരെ ആയി?
ചെലപ്പോഴേ നോക്കത്തുള്ളൂ. ആ നമുക്ക് പോക്കുവര ഒക്കെ പാടാണെ ഉം അമ്മക്കൊക്കെ ഒന്ന് ഓടി വരണെങ്കിലേ വഴി സൗകര്യം
ആ താൻ ഒറ്റ മോളല്ലേ അപ്പം വീടിൻ ന്ന് ഒത്തിരി ദൂരം ഇല്ലാത്തടത്ത് വല്ലവും
ആ ഇത്ച്ചിരി കുന്നും ക ചറ്റുമ ഒക്കെ ഉള്ളൂ അതും അല്ല അവിടെ ആ ഒരു വീടേ ഉള്ളൂ.
അയ്യോ അയൽവക്കെ ഉള്ളോടുത്ത് കെ ട്ടണം കേട്ടോ
ആ
ഞങ്ങടെ വീട് കണ്ടിട്ടുണ്ടോ ഞങ്ങടെ എന്റെ സ്വന്തം വീട് അവിടെ ഒത്തിരി ആ അവിടെ ആ കണ്ടിട്ടില്ല സാന്ദ്രയുടെ ആ അങ്ങോട്ട് അല്ല അവിടെ അങ്ങോട്ട് പോകുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള വഴി
ആ എനിക്കറിയ അവിടെത്തന്നെ ഒത്തിരി വീടുണ്ടല്ലോ
ആ ഞങ്ങളുടെ അവിടെ ചുറ്റും ബന്ധുക്കളാണേ മൊത്തം അപ്പൊ എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോ ഇവരുടെ അടുത്തന്ന് പറഞ്ഞാൽ ഇവടെ ഫുൾ ചുറ്റും വീടിനു ചുറ്റും പറമ്പാ പിന്നെ അപ്പറത്തെ ആ ഓപ്പോസിറ്റ് ഒക്കെ വീടുണ്ട് ഓപ്പോസിറ്റ് അല്ല നമ്മുടെ വീട് അതിനോട് ചേർന്ന് അങ്ങനെ വീടൊന്നുല്ല എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട്
ഞങ്ങടെ സ്വന്തം വീടും അങ്ങനെ തന്നെയാണേ ഇപ്പ താമസിക്കുന്നത് മൊത്തം ഞങ്ങടെ അച്ഛന്റെ അപ്പന്റെ അനിയന്മാരാ ഫുൾ നമ്മള് ഫുള്ള് കുടുംബ കരുതെന്നെ
ആ ആ അത് ചിലപ്പോ നല്ലതാണ് ചില സാഹചര്യങ്ങളിൽ നമുക്കത് നന്നായിട്ട് തോന്നുവേ ചെല സാഹചര്യങ്ങളിൽ അതത്ര നല്ല ല്ലതല്ല അടുത്ത് ബന്ധുക്കള് താമസിക്കുന്നത് ആ. പിന്നേ ഓരോരോ സൗന്ദര്യ ആഴ് ആ ബന്ധു ക്കളകന്നു നിക്കുന്നതാ കൂടുതലും നല്ലത് അതാകുമ്പം നിലനിൽക്കും ബന്ധം.
അതെ അതെ
പിന്നെ ചെറിയ കാര്യങ്ങൾക്ക് അത് കേക്ക്ക ഇത് കേക്ക്ക അത് തന്നില്ലിത് തന്നില്ലെന്നൊക്കെ പറഞ്ഞ് പെണ ഓന്നാണോ?
അതു ശെരിയാ
ഉം ആ പിന്നെ താൻ ഒറ്റക്കായോണ്ട് ഇടക്ക് ഇപ്പ ഞായറാഴ്ചൊക്കാണെ അങ്ങോട്ടൊക്കെ പോവ്വോ?
എവിടെ? ഇല്ല ഞാനെങ്ങും പോകത്തില്ല, ആ അടുത്ത് ഓ നമുക്ക് പള്ളിയെല്ലാം കഴിഞ്ഞ് വന്നാ സമയം കിട്ടാറില്ല
ആഹ് ആഹ് നിൻക്ക് അവ്ടെ അത് രാവിലെ ആ അങ്ങനെ പോയിട്ട് വന്ന് ഉച്ച വരെ അവിടെ നി ക്ക്ണാല്ലേ? ഉം അപ്പം സത്യം പർഞ്ഞ ഒരു ദിവസോം ഫ്രീയല്ലല്ലേ എന്നും രാവിലെ എണീക്കണായ്രിക്കും ഉം പിന്നെ നമ്മടെ യ്യോ ആ കുട്ടീടെ പേരെന്താ ആ പേര് ആഹ് മഴാ ഇന്നലെ വൈകിട്ട് മഴ പെയ്തോ?
ആഹ് ഇന്നലെ വയ്കിട്ട് മഴ പെയ്തു. മഴ ഒണ്ടാര് ഇടിയൊന്നു ല്ല അല്ലാതെ
ആഹ് ഇവ് ഇവ്ടെ നല്ല ഇടിയൊണ്ടാര്ന്നു
ആള് വന്നെന്ന് തോന്ന്ന് ഇല്ലേ ആള് വന്നായിരുന്നോ?
ആ വന്നു വ
ആ വിളിക്കുന്നൊണ്ട്.
കേക്കാൻ പറ്റുന്നൊണ്ടോ?